വർത്തനം സുഖ
ആഹ് സുഖാണ് സുഖാണ്
എന്താ പരിപാടി എന്താ അൽഹംദുലില്ലാ സുഖാണ് റാഹത്താണ് എന്താ പരിപാടി എന്താ
ഞാനിപ്പം ങ്ങനെ വീട്ടിലാണ് അപ്പം വീട്ടിലിന്നിപ്പം ഞാൻ ഞങ്ങള ഏ ഞങ്ങളെ ചങ്ങായ്മാര്ള്ള ഗ്രൂപ്പിലിങ്ങനെ ഈ പണ്ടത്തെ ഞമ്മളെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ അന്നത്തെ എന്തൊക്ക്യൊ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ വിട്ട് ഷെയർ ചെയ്തൊണ്ട് ക്കാ നിക്ക്ണ്ട് അപ്പങ്ങനെ അത്ങ്ങനെ നോക്കിയിരിക്കായ്രുന്നു
അതെ അതെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ലെ
ആഹ് അതന്നെ അന്നാ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങട്ട്ണ്ടായേ രണ്ടായിരത്തി പതിനെട്ട് മുതല് ആണല്ലോ ഞമ്മളെ കേരളത്തില് ഞമ്മള് അറിഞ്ഞ് തൊടങ്ങിയ ആ ഒരു ടൈം എത്രത്തോളം ഒരു ഭയാനകരമായ ഒരു അവസ്ഥേനയെല്ലൊ അന്നത്തെ ആ ഒരു ടൈമൊക്ക
അതെയതെ രണ്ടായിരത്തി പതിനെട്ട് ശേഷള്ള ഓരോ ജൂൺ ജൂലൈ ഞമ്മള് മലയാളികൾ എല്ലാരും ഒരു പേടിച്ച ഒരുസമയാണ് ഞമ്മള് കണ്ടതാണ് അന്നത്തെ കവളപ്പാറ അല്ല അങ്ങനെയല്ല വയനാട് പ്രദേശങ്ങളിൽ മ ള്ള ഈ കുന്ന് മലമുകളുള്ള പ്രദേശങ്ങളിലുള്ള മണ്ണടിച്ചില് കുന്ന്ടിച്ചില് അതുപോലെ തന്നെ സ്വന്തം കൂടപ്പെറപ്പ് ഈ മണ്ണിടിച്ചിൽ നഷ്ടപ്പെടുന്നത് സ്വന്തം അച്ഛനും അമ്മ നഷ്ടപ്പെടുന്നത് ഒരു പത്തിരുപത് മുപ്പത് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത തന്റെ സാമ്പത്തിക നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്നത് നഷ്ടപ്പെടുന്നത് അപ്പൊ അതിന് ശേഷള്ള ഓരോ ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഓരോ മയക്കാലും അല്ലെങ്കി ഓ മഴയും മലയാളികൾ നന്നായി പേടിച്ചിട്ടുണ്ടല്ലേ ഇപ്പം നെലവില് ഇപ്പം കേരളത്തിൽ ഞാൻ കേരളത്തിലില്ല കേരളത്തിന് പുറത്താണ്പ്പ ഇള്ളത് കേരളത്തിലുള്ള ഓരോ മയക്കാല മയക്കെടുതികളും മയത്തിന്റെ ഓരോ സാഹചര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കാണ് അപ്പൊ എനിക്കും പേടിയ്ണ്ട് എന്റെ വീട്പ്പ അത്ര പലം പ്രദേശങ്ങളല്ലാന്നുണ്ടെങ്കിലും ന്റെ കൂട്ടുക്കാര് കൊറേയാൾക്കാര് മലപ്രദേശങ്ങള് അല്ലെങ്കി ഇങ്ങനെ കുന്ന്ള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ അവർകൊക്കെ വിളിച്ച് കൂടുതല് ഇങ്ങന അന്വേഷിക്കാറൊക്കെണ്ട് എന്ത അവ്ട്ത്തെ സാഹചര്യങ്ങള്ന്നൊക്കെ എന്താണിപ്പ നിലവില് കേരളത്തിലെ അവസ്ഥ എന്തപ്പൊ
കേരളത്തിലെ നെലവില അവസ്ഥ കൊഴപ്പല്ല പക്ഷെ ങ്ങള് പറഞ്ഞമാരിയന്നെ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഇത് മൂന്ന് മാസംന്ന്ള്ളത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരള ജന കേരളത്തിലുള്ള ജനങ്ങൾക്കൊരു പേടി സ്വപ്നായിട്ടൊക്കെ മാറുന്ന ഒരു മാസം കൂടിയാണ് കാരണം ഒരു ഒരു ഭാഗത്ത് മയ പ്രതീക്ഷിക്ക്ന്ന് മയ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്തെ ഈ മയ മയ മയ പെയ്ന്നത് മൂലം ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങള് ഏഹ് ശക്തമായ മയേല് ഒരുപാട് ജീവനുകളൊക്കെ പോകുന്ന നമുക്ക് ഏഹ് ധാരാളം ഇഹ് കണ്ടതാന്ന് ന്റെ പ്രത്യേകിച്ച് രണ്ടായിര് പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ ഒരു ആ ആ കാലം മുതല് മാണ്ടാത് ആ ഒരു വർഷം മുതല് ധാരാളം മനുഷ്യജീവന്കള് അതുപോൽതന്നെ പാർപ്പിടങ്ങള് അതുപോലെ മറ്റു ബിസിൽസ് മറ്റ് ബിൽഡിങ്ങുകള് അതുപോൽതന്നെ കെട്ടിട ധാരകെട്ടിടങ്ങള് അതൊക്കെ ഈഹ് ഒരു പ്രകൃതി ദുരന്തത്തിന് നഷ്ടപ്പെട്ടുകൊണ്ട് പ്രജയ് ഉപജീവന മാർഗ്ഗം പോലും നഷ്ടപ്പെട്ട് എന്തിന് പറയ്ന്ന് പലർക്കും ജീവനടക്കം നഷ്ടപ്പെട്ട് ഒരു ഇഹ് ധാരാളം പ്രകൃതി ദുരന്തങ്ങള് നമള് കേരളത്തില് ഉണ്ടായിട്ടുണ്ട് അയില് നമ്മള് പ്രത്യേകിച്ച് നോക്ക് ക്കണ്ടത് പതിനെട്ടില ആ ഒരു പ്ര പ്രളയം വളരെയധികം ഒരു ഒട്ടും പ്രതീശിക്കാതെ ഒറ്റൊരു രാത്രി കൊണ്ടാണ് പെയ്തിറങ്ങി ഇഹ് ധാരാളം ഇഹ് ധാരാളം വീടുകളിലും അതുപോലെ തന്നെ ഒരുപാട് വീടുകളില ഒരുപാട് ഏ താഴ്ന്ന പ്രദേശങ്ങള് അത് തന്നെ ഇപ്പം ഉയർന്ന പ്രദേശങ്ങളാണെങ്കി ഇടിഞ്ഞ് ഇടിഞ്ഞാടിക്കൊണ്ടേ അല്ലെങ്കി ഉരുൾപൊട്ട പോലെയള്ള എല്ലാം അങ്ങനെയുള്ള ധാരാളം ഏഹ് പ്രകൃതി ദുരന്തങ്ങൊക്കെ നമ്മള് കേരളം സാക്ഷ്യം വഹിച്ചിട്ടണ്ട്
ഇതിനൊക്കെ എം ഇനിയിപ്പൊ കൊർ കഴിഞ്ഞ എം കഴിഞ്ഞ വർഷത്ത് ഇണ്ടായ നമ്മുടെ വയനാട് ദുരന്തം നമുക്ക് മറക്കാനാവാത്ത വളരെ ഒരു നമ്മുടെ മനസ്സിനെക്കെ വളരെ വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു കാര ണണ്ട് അത്രത്തോളം ഒരുപാട് ജനങ്ങള് അവരുടെ ഏഹ് ഒരു രാത്രി അവർ കിടന്നുറങ്ങ ഒന്നും ഒന്നറയാതെ അവർ കിടന്നുറങ്ങുകയും പിന്നീട് ഓര് എണീക്കുന്നത് പലരും മരണത്തില് അവിടെള്ളവർ പിന്നീട് അറിയ്ന്ന അതെ അവര് എല്ലാവരും ഏഹ് അവിടെയുള്ള മുക്കാൽ ഭാഗം പേരും മരണപ്പെട്ട്ട്ട്ണ്ട് എന്നുള്ളതാണ് ഇനി ജീവനോടെ വന്നവർ തന്നെ ഏ ധാരാളം വിധ പലരും പല വിധ പരിക്കുകളോട് കൂടിയിട്ടാ വന്നത് പലർക്കും ആ പരിക്കുകൾ ഇപ്പോഴും മാറിയിട്ടില്ലാന്നൊക്കെയാണ് പറയാൻ സാധിക്കുന്നു പലരു അതിന്റെ പ്രത്യാഗാതങ്ങള് ഇപ്പോയും അനുഭവി അനുഭവിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്താന്ന് അതൊക്കെയാണ് നമ്മടെ കേരളത്തില് ഇപ്പോള് ള്ള ഒരു അവസ്ഥ
അതെ അതെ നമ്മള് കേരളത്തി ത്തിന്റെ ഒരു പ്രകൃതി അല്ലെങ്കില് പ്രകൃതി ദുരന്തങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പൊ നമ്മള് പ്രധാനമായും നമ്മള് ചർച്ച ചെയ്യണ്ട നമ്മള യുവത്തെ അല്ലെങ്കി ഈ കേരളത്തിന്റെ ശക്തിയന്ന് അറിയപ്പെടുന്ന യുവാക്കളെ പറ്റിയാണ് അപ്പ കയ്ഞ്ഞ രണ്ടായ്ര്ത്തി പതിനട്ട് ശേഷുള്ള ഓരോ പ്രളയത്തിലും അല്ലെങ്കി ഓരോ ദുരന്തങ്ങളിലും അല്ലെങ്കി ഓ രോ പ്രശ്നങ്ങളില് നമ്മള് നമ്മെളെ യുവാക്കളെ കണ്ടതാണ് അവര് അവരുടെ സാന്നിധ്യം എത്രത്തോളം ആണെന്നുള്ള നമ്മളെ കേരളത്തിന്റെ മുതിർന്ന നേതാക്കളെയും ഓരോ കേരള ജനതയും മലയാളികളെയും അവര് ഞെട്ടിച്ചു കാണിച്ചുകൊണ്ടിരിക്കയാണ് അവർക്ക് അവരുടേതായി കൈ ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സാഹചര്യങ്ങളും സഹായങ്ങളും ഈ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്ന ഓരോ കുടുംബത്തിനും അല്ലെങ്കി ഓരോ ജനതക്കും കൃത്യമായ രീതിയിൽ അവര് കാണിച്ചു കൊടുക്കുന്ന്ണ്ട് അവരവരുടെ കയ്യിലുള്ള വാഹനങ്ങളായിട്ടോ അല്ലാെന്ന്ണ്ടങ്കി മറ്റെന്തെല്ലാം സാമ്പത്തിക സഹ ശാരീരിക സാമൂഹിക സഹായങ്ങൾ ചെയ്യൻ കഴിയും അതിലൊക്കെ അവർ കൃത്യമായി എടപെട്ടിട്ടുന്നുള്ളതാണ് നമ്മളെ ഓരോ കേരള മലയാളികളുടെയും ആശ്വാസം അപ്പൊ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു പ്രളയം അല്ലങ്കിൽ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തം എന്നുള്ളത് കൃത്യമായി ഏഹ് സിംമ്പിളായിട്ട് വളരെ നൈസായിട്ട് നമുക്ക് അതിജീവി ക്കാൻ കഴിയുന്ന രീതിയിലാള്ളത് അവ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം നമ്മൾ കണ്ടതാണ് വയനാട്ടിലുള്ള സാഹചര്യം എന്താന്നുള്ളത് ഓഹ് വയനാട്ടിലേക്ക് അത്രേ കുന്നും അല്ലെങ്കി മലപ്രദേശമായ വയനാട്ടിലേക്ക് യുവാക്കള് അവരുടെ അവരുടെ കയ്യിലുള്ള എല്ലാവിധ വാഹനങ്ങളും ഉപയോഗിച്ചി റ്റും അതുപോലെ സഹായക സഹകരണങ്ങൾ ഉപയോഗിച്ചിട്ടും സാമ്പത്തികവും ശാരീരികവും എല്ലാവിധ സഹായങ്ങളും അവിടുക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒരു യുവത നമ്മള കേരളത്തില്ണ്ടാവുമ്പോ നമ്മള് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താച്ചാല് നമ്മള് കേരളത്തില് സംബന്ധിച്ച് നമ്മള മുതിർന്ന നേതാക്കള് അല്ലെങ്കില് നമ്മുടെ സർ കാര് ഓരോ സമയത്തിന് സമയത്തിന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അത് കൃത്യമായി പാലിക്കാന്നുള്ളതാണ് പ്രത്യേകിച്ചും മലപ്രദേശങ്ങളില പ്രദേശങ്ങളിലെ വീടുകള് അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാര് മുതിർന്ന നേതാക്കൾ നൽകുന്ന ഓരോ കാര്യങ്ങളും ഓരോ അറിയിപ്പുകളും കൃത്യമായി പാലിക്കണന്നുള്ളതാണ് അപ്പൊ അതനുസരിച്ചിട്ട് ഇപ്പോ അത് ഒന്നെങ്കി മണ്ണടിചിലിനുള്ള സാധ്യതയണ്ട് അല്ലെങ്കിൽ കുന്ന്ടിയാനുള്ള സാധ്യത ഉണ്ട് ശക് തമായ മയക്ക് സാധ്യത ഉണ്ടെന്നുള്ളാതൊക്കെ പറയ്മ്പോ അത് നമ്മള് കൃത്യമായി മുൻകൂട്ടി അറിഞ്ഞ് നമ്മളെ വീടുകൾ ഒഴിച്ച് മറ്റുള്ള ദുരിതാശ്വാസക്യാമ്പുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലേക്ക് നമ്മള് നമ്മുടെ പാർപ്പിടം മാറ്റണംന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കില് നമ്മുടെ അവിടെ ഒരു ശക്തമായ നിലപാടെടുത്ത് ഞാൻ മുതിർന്നസർക്കാർ അല്ലെങ്കി മുതിർന്ന നേതാക്കള് പറയുന്നതൊന്നും കേൾക്കില്ല എന്ന് പറഞ്ഞവിടെ തീരുമാനടുത്ത് ഒറപ്പിച്ചു നിന്നാല് നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ലന്നുള്ളതാണ് പിന്നെ നമ്മടെ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രധാനപ്പെട്ട കാരണന്താച്ചാല് നമ്മള് മരങ്ങൾ മുറിക്കുന്നത് നമ്മള് എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോ നമ്മള് കണ്ടതാണ് ഈ മരങ്ങൾ മുറിക്കാ അല്ലന്നുണ്ടെങ്കില് പുയകളില് മണ്ണ് വാരാ ഇപ്പൊ നമ്മുടെ പുഴകളില് അടിയൊഴുക്ക് ശക്തമാണന്നുള്ളൊക്കെ നമ്മള് പറയാറുണ്ട് പക്ഷെ ഈ പുഴകളില് വീതികൊറവാ അല്ലാന്നുണ്ടെങ്കില് മണല് വാരതു പോലെയുള്ള വലിയ വലിയ കുഴികള് ഇതൊക്കെ നമ്മള് മയക്കാലത്ത് വെള്ളം നിറയുമ്പോ നമ്മള് കുട്ടികളാരും വിനോദസഞ്ചാരികളൊന്നും കാണാതെ അതിൽ പോയി പെടുന്നു അതുപോലെ നമ്മളെ മരണനിരക്ക് കൂട്ടുന്നു അതുപോലെ മരണം മരങ്ങൾ മുറിക്കുന്നു അതുപോലെ മണ്ണൊലിപ്പ് തടയാൻ കഴിയുന്നില്ല ഇത് ക്കെ നമ്മള് പ്രകൃതി ദുരന്തെന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മള് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്താണ് നിങ്ങളുടെയൊക്കെയൊരു അഭിപ്രായതില്?
അതെ തീർച്ചയായിട്ടും ഇങ്ങള് പറഞ്ഞതുപോലെത്തന്നെ യുവാക്കളുടെ സാന്നിധ്യം നമ്മളൊക്കെ നമ്മള് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞ് നമ്മളൊക്കെ നേ നേരിട്ട് അനുഭവിച്ചതും കൂടിയാണ് കാരണം അത്രത്തോളം ഏഹ് ഓരോരുത്തരും ഏഹ് ആഹ് ഒരു സമയം എന്നുള്ളത് ഒരു ഭീതി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു മു ഇതിൽ നിന്നും തുടങ്ങി ഒരു ഭീതി ഉണർത്തിയ ഒരു ഏഹ് കാലമായിരുന്നു ആഹ് ഒരു രണ്ട് മൂന്ന് മാസം എന്നുള്ള ഉണ്ടായിരുന്നത് ഏഹ് കാരണം അത്രത്തോളം ഏഹ് ജനങ്ങളൊക്കെ വല്ലാതെ വല്ലാതെയും കഷ്ടപ്പെട്ട സമയത്ത് യിരുന്നു യുവാക്കളുടെ അവിടെ ഓഹ് ഓരോനാട്ടിലെ യുവാക്കളെ അല്ലെങ്കി മറ്റു നാട്ട് സ്വന്തം നാട്ടീന്ന് മറ്റു നാട്ടിലേക്കൊക്കെ പോയിക്കൊണ്ട് ഏഹ് പലവിധ രക്ഷാപ്രവർത്തനങ്ങള് നടത്തുന്നതില് മുൻപന്തിയില് ഉണ്ടായിരുന്നതെ യുവാക്കളാണ് എന്നുള്ളത് നമുക്കൊക്കെ ഒരു അഭിമാന നകരമായ ഒരു കാര്യംതന്നെയാണ് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു നേട്ടം കൂടി തന്നെയാണ് ധാരാളം ഏഹ് യുവാക്കള് ആ എ ഒരുപക്ഷെ ഇനി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കയ്യാത്തവറ് ഏഹ് മറ്റു ഈ ദുരന്ത ബാ ബാധിതര് താമസിക്കുന്ന ഏഹ് അവ രെ ഒരു ക്യാമ്പുമായിരിയുള്ള മറ്റു വിദ്യാലയങ്ങളില് അതുപോലെ തന്നെ മറ്റു കെട്ടിടങ്ങളിലൊക്കെ അവരെ മാറ്റി താമസിപ്പിച്ച ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോ അവർക്ക് വേണ്ട വെ ഭക്ഷണങ്ങൾ ശേഖരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഏഹ് വസ്ത്രങ്ങളെ വടെ ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതോട് കൂടെല്ലേ പരം വെള്ളപ്പൊക്കം ന്ന് മാത്രം മറ്റു പ്രകൃതി ദുരന്തങ്ങള് ഏഹ് അവർക്കുണ്ടാകുന്നതോടു കൂടി അവടെ അവർക്ക് അവടെ വീടും അതുപോലെ തന്നെ അവടെ മറ്റു എല്ലാവിധ സാമഗ്രികളൊക്കെ നഷ് ഷ്ടപ്പെടുകയാണ് അങ്ങനെയാണ് അവരെ ഏഹ് മറ്റു ക്യാമ്പുകളിലേക്കൊക്കെ താമസം മാറി കൊണ്ട് അങ്ങനെ യുവാക്കൾ എന്ത്ചെയ്യുന്നു ഇത് ഏഹ് ഇതിന് ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടൻ കഴിയാത്തവര് ഇത് ഇതുപോലെയുള്ള മാതൃകാപരമായ ഏഹ് ഇങ്ങനെ വസ്ത്രങ്ങൾ ശേഖരിച്ചു കൊണ്ട് അതുപോലെ തന്നെ ഏഹ് അവർക്ക് വേണ്ട വിഭവങ്ങൾ അതുപോലെ തന്നെ അവർക്ക് വേണ്ട ക്യാഷ് അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങള് ഇത് അവർക്ക് വേണ്ട മരുന്ന് അതുപോലെ തന്നെ മറ്റു സാമഗ്രികളൊക്കെ എത്തിച്ചുകൊണ്ട് നമ്മുടെ യുവാക്കൾ നമ്മുടെ കേരളത്തിലെ യുവാക്കൾ മാതൃകയാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് നിങ്ങള് അവസാനം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രധാന കാരണം എന്നുള്ളത് അതിന്റെ അടിസ്ഥാന കാരണം എന്നുള്ളത് നമ്മുടെ മനുഷ്യര് തന്നെ ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന കാരണം കാരണം ഏഹ് പ്ര ഏഹ് മനുഷ്യര് അവരുടെ ഏഹ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെയ്യുന്നു ഏഹ് ഇത്തരംഏഹ് മരങ്ങള് അതുപോലെ തന്നെ മറ്റു പ്രകൃതിയെ ഇല്ലാതാക്കിക്കൊണ്ട് അവര് ജലാശയങ്ങള് മണ്ണിട്ട് നിരത്തിക്കൊണ്ടും അതുപോലെ തന്നെ വയലുകളൊക്കെ ഏഹ് വലിയ കൂറ്റം ബിൽഡിങ്ങുകള് ഏഹ് ഏഹ് കെട്ടിടങ്ങള് കെട്ടിപ്പടുത്തുകൊണ്ടൊക്കെ, മനുഷ്യര് അവര്ടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ പ്രകൃതിയെയാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നതന്ന് അവര് ആലോചിക്കാതെയാണ് ഏഹ് ഇതെല്ലാം ചെയ്തുകൊണ്ട് തയ് ഇത്കൊണ്ട് തന്നെ യാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങള് അതുപോൽ തന്നെ, ഉരുൾപൊട്ടല്, അതുപോലെ തന്നെ സു ചുയലിക്കാറ്റ്, വരൾ വരൾച്ച, കാട്ടു തീ ഇതൊക്കെ എന്താണ് ഏഹ് നമ്മുടെ ഈ ഒരു പ്രകൃതി ദുരന്തത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അതെ അതെ ഈ പ്രകൃതി ദുരന്തത്തിന്റെക്ക നമ്മളെക്ക വരണന്നാണന്ത് നേര്ത്തെ ലാസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പ ഓരോ ജനങ്ങളെ നമ്മുടെ നാട്ടില്ള്ള ഓരോ ജനങ്ങളും അവര് ചെയ്താല്, അതിന്റെ അനന്തര ഫലം എന്താണ് അതിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണ്, അതിന്റെ ഭവിഷ്യത്ത് ആരാണനുഭവിക്ക അതൊന്നും ഒരു മനുഷ്യ ര് ചിന്തിക്ക്ന്നില്ല. ഓരോ മനുഷ്യര് അവര് അവര്ക്ക് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെന്തേലും ആശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എന്നാൽ അതിന്റെ അനന്തരഫലം ഇപ്പൊ മരങ്ങൾ മുറിച്ചാലുള്ള അനന്തര ഫലം എന്താണ് അതിന്റെ ഭവിഷ്യത്ത് ആരാണ് അനുഭവിക്ക, അവരുടെ മക്കള് അല്ലെങ്കിൽ അവരുടെ പേര മക്കളാണ് ഇതിന് കാര്ണ ക്കാരാവുന്നത്, അല്ലെങ്കി ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നതൊന്നും ജനങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അത് അവർക്ക്ള്ള സാമ്പി ഇപ്പ നെലവിൽ അവർക്ക് കിട്ടണ്ട സാമ്പത്തിക നേട്ടം കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനമായി അവരുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാണ്. മറ്റൊരു സയത്ത് നമുക്ക് ഇത് കൂടുതൽ വിശദായിട്ട് ചർച്ച ചെയ്യാലെ.
ആഹ് അതെ തീർച്ചയായിട്ടും, ഇത് ഒരുപാട് എഹ് കാര്യങ്ങൾ ഇതില് നമുക്ക് ചർച്ചെയ്യണ്ടത്. നമക്ക് മറ്റൊരു ഏഹ് തെ യ്യില് ചർച്ചെയ്യാം.
ഓക്കെ ഓക്കെ നന്ദി.